ഹലോ
ആഹ് എന്തൊക്കെ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെ
ഉം
എന്ത് എന്തെയ്യ്ണ് ചായൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല
ആഹ് ആഹ് ചായ കുടിക്കാറില്ലേ
ചായ കുടിക്കാറുണ്ട് ഇപ്പ മഴയൊക്കെല്ലേ അപ്പൊ വൈകുന്നേരായാല്
ഉം കുട്ടിയാളൊക്കെ
കുട്ടി ഇതാ കളിക്കുന്നുണ്ട്
ആഹ് സ്കൂൾ പോണാലൊന്നുല്ലല്ലെ
ഇല്ലയില്ല
ഉം ഇന്നിപ്പോ പ്പ ശുചിതി ദിനത്തുവല്ലേ ആഹ് ണ്ടെ
ആഹ് പരിസ്ഥിതിനാണ്
ആഹ് ചെടിയൊക്കെ പുട്ച്ചോ
ഇല്ല മഴയായോണ്ട് പുറത്തിറങ്ങിയിട്ടില്ല
ആഹ് ആഹ് അങ്ങനെ ഇനിപ്പ സ്കൂൾട്ട് വന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടോരോ ചെടിയ വെച്ച് പിട്പ്പിക്കാന് ഉം നല്ല നാളേക്ക്ന്നൊക്കെ പർനേ സ്കൂൾള് അവടെ പാട്ടൊക്കെ പഠിക്കാനും പിന്നെ എ ഫോർല് ചിത്രം വരക്കാനും പിന്നെ ക്വിസ് കോമ്പറ്റീഷന് അങ്ങനെ കൊറെ പരിപാടികൾണ്ട്
ആഹ് പങ്കെടുത്തിര്ന്നോ
അല്ല കുട്ടീനെ ആക്കിക്ക്ണോ ഒക്കെ ചീതൊട്ത്ത്ക്ക്ണ്
ആഹ്
മ് പിന്നെ ഗ്രൂപ്പിലൊന്നും വിട്ടിട്ടൊന്നുല്ല ടീച്ചേഴ്സ്
ആഹ്
ആഹ് ആഹ് ഫോട്ടക്കെണ്ടായ്ന്നു എന്ന് പോസ്റ്ററൊക്കെ പുടിച്ചിട്ട്
ആഹ് ആഹ് കൂൾളേൾന്നും തൈരിട്ടലില്ലേര്ന്നോ വൃക്ഷ തൈകളൊക്കെ
ആഹ് ആദ്യം പച്ച സ്കൂള്ന്നൊക്കെ കിട്ടീന്നു ഇഞ് ഇവടെണ്ടോന്ന് അറിയില്ല ഇപ്രാവശ്യം
ആഹ് ആഹ്
ആഹ് എല്ലാ വ കി കിട്ടാറ്ണ്ട് എൽ കെ ജി യു കെ ജിക്കെ ടൈമില് കിറ്റിണ്ടാര്ന്നു ഞിപന്താറീല ഒന്നും പർഞ്ഞിട്ടൊന്നുല്ല ടീച്ചറ്
ആഹ്
ഇവടെ വന്ന്ട്ട് ഓരോന്ന് വെച്ച് പുടിപ്പിക്കാമ്പർഞ്ക്ക്ണ്
ആഹ് ആഹ്
ഉം ട്ടതിൻ്റെ ഫോട്ടോ ഇങ്ങനൊക്കെ വിടാനേ ഉം സ്കൂൾളേള്പിന്നെ അങ്ങനെ ഓരോ പരിപാട്യേളല്ലേ സ്കൂൾ തൊറന്നാ സ്കൂളോരോ ആക്ടിവിറ്റീസ് ഞിപ്പോ മറ്റേ ജേ ള്ള നെഹ്‌റൂന്റെ പരിപാടിക്ക് അങ്ങനെ അങ്ങനെ ഓരോന്ന്ങ്ങനെ വരും പാട്ടായിറ്റും ഉം വർക്കേളൊക്കെണ്ടാവു ചെറിയ കുട്ട്യേൾക്കെന്നെ നല്ല വർക്കാണേ ഇന്ന്മഴെക്കെ നിന്ന്ക്ക്ണു
ആഹ് ആഹ്
ഉം മര
ന്താണ് പരിസ്ഥിതി ദിനത്തിനെ കുറിച്ചുള്ള അഭിപ്രായം
എന്താപ്പൊ പറയ്ണ് മരങ്ങളൊന്നുല്ല ഒക്കെണ്ടാക്കണ് അതൊക്ക്യാണ് ഞമ്മക്ക്പ്പ ഈ വെള്ളപ്പൊക്കോം അങ്ങനെള്ളതൊക്കെ വരല്ലേ ഇപ്പൊ പെട്ടെന്ന്
അതെ അതെ കാലാവസ്ഥേന്റെ മാറ്റങ്ങളൊക്കെ
ഉം നല്ലോണണ്ട് നല്ല ചൈഞ്ച്ണ്ട് കാലാവസ്ഥ
ആഹ് മരങ്ങള് നശ്പ്പിക്കുന്നുന്നത് കൊണ്ടും പരിസ്ഥിതി നശിപ്പിക്കുന്നുന്നത് കൊണ്ടും ഒക്കെ ആണല്ലേ
അതോണ്ടന്നെ ഇങ്ങനെക്കെ ആവണ് ഞമ്മളായിട്ട് വരുത്തി തീർക്ക ഉം അവടെ മരങ്ങളൊക്കെണ്ടോ വീട്ട്ല്
ആഹ് വീട്ടില് മരങ്ങളൊക്കെ മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ
ഉം ഞങ്ങളവടിണ്ട് ഉം ഇതൊക്കെ ണ്ടായിര്ന്നു തെങ്ങ് തെങ്ങൊക്കെ വെട്ടി താക്കി കാറ്റായിറ്റെയ് ണ്ടായാലൊര് റിസ് ക്കാവും നല്ല കാറ്റല്ലേ അപ്പ അ എ് നല്ല ആടലേന്നു അടുത്ത വീട്ട്ക്കാണ് നല്ലോണം ചാഞ്ഞീന്ന് അപ്പ അത് വെട്ടി
ആഹ്
ഉം ന്നെ പ്ലാവ്ണ്ട് മാവുണ്ട് അങ്ങനെയുള്ള ഒക്കെണ്ട് തെങ്ങ് ഒന്നുടെണ്ട് ആ തെങ്ങും കേട് വരണ് കേടന്നു പോകാണ് അത് തേങ്ങക്കെ ഇങ്ങനെ എന്തൊക്കെ കടിച്ചിട്ടുട്ടേ
ആഹ് ഒക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത് പ്രശ്നങ്ങളാണിപ്പോ
മ്ഹ് ഉം
ഈ വർഷം കുറേ മാവൊക്കെ പൂകള് നന്നായിണ്ടായി പക്ഷെ എല്ലാം മാങ്ങേ കൊഴിഞ്ഞു പോയി
ആഹ് ന്ന ഇവിടെ ഈ വഴിക്കൊക്കെ എപ്പോഴും ഉണ്ടാവാത്ത മൂ ച്ചിളൊക്കെ ഒരുപാട് കായ്ച്
ആഹ്
ഒരു പ്രാവശ്യം ഇണ്ടായിട്ട് വീണ്ടും ഇണ്ടായി അങ്ങനെക്കെ കായ്ളൊക്കെ ഇണ്ടായി ഇതിനെക്കെ ചക്കയാലും ഒരുപാട് കിട്ടി മാങ്ങയാലും ഒരുപാട് കിട്ടി
ഞങ്ങൾക്കും ഒരുപാടുണ്ടായിരുന്നു പക്ഷെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ട് കൊറെ കൊഴിഞ്ഞോയി ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലൊക്കെ
മരങ്ങളൊക്കെനിം മേലെ ഒണങ്ങി പോവാണെ അമ്മാരി ചൂ ടല്ലേന്നോ അനങ്ങണ് മേൽഭാഗം മാത്രം പോകാ
ചൂട് നല്ല ചൂടേർന്നു ഇപ്പൊ മഴ തൊടങ്ങിയപ്പോ നല്ല മഴ തൊടക്കം തന്നെ നല്ല മഴയാണ്
ആഹ് ന്ന ബടെ അത്ര മഴൊന്നും എത്തിട്ടില്ല ഇങ്ങട് അഹ് ച ശക്തമായ മഴയൊന്നും എത്തിയില്ല.
ഉ മിക്കവാറും പ്രതീക്ഷിക്കാം. കാലാവസ്ഥേടെ പ്രശ്നങ്ങൾ, ഓരോ വർഷം കഴിയന്തോറും ഇങ്ങനെ മാറി മാറി വരുന്നാണല്ലോ
അമ്മാതിരി ചൂടല്ലേ ന്നോ ഇപ്രാവശ്യം ഉം.. എന്നിട്ട് അംഗൻവാടിയെന്നു പോൺലെ കുട്ടി..
ഇല്ല ചെറിയ കുട്ടിയ, രണ്ട് വയസ്സ്...
ആഹ്! അംഗൻവാടികളിലും ഉണ്ടാവല്ലോ, ഇതുമായി ബന്ധപ്പെട്ട പരിപാടികള്..
ആഹ് പരിപാടി ല്ല
ഉം... ഇവിടെ ഒക്കെ അങ്കൻവാടിയില് കുട്ടികൾക്ക് ചെടി കൊടുക്കലും കുട്ടികളവിടന്ന് തന്നെ ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ട്..
അതിന്റെ ഫോട്ടോസും ഒക്കെ അങ്ങനെ അംഗൻവാടി ഗ്രൂപ്പിലും ടീച്ചേഴ്സും ഇങ്ങനെ വിടും.. !
ആഹ്
പിന്നെ പഞ്ചായത്തിലുണ്ടാവും പരിപാടിയൊക്കെ. ആഹ് വിത്ത് വിതരണം എന്നൊക്കെ പറഞ്ഞിട്ട്..
ആഹ്..
ഉം ഉം
കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വൃക്ഷ തൈകൾ നടല അങ്ങന.. പരിപാടികളൊക്കെ നടക്കും. പക്ഷെ... പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അതാണ്...
അത് ചിലൊര് ഫോട്ടോ എടുക്കാനായിട്ട് എടുത്ത ഓരോ ചെടി നടും.. പിന്നെ ഐമക്ക് മൈന്റ് ചെയ്യൂല്ലേ
അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വെച്ചു പിടിപ്പിക്കണ്ടേ കാലാവസ്ഥക്ക ശരി
ഉം അതിനായിട്ട് നക്കണോണ്ട് അന്നപ്പ ഇതി മസാല വെച്ചിട്ട് അതിനായിട്ട് കുഴിച്ചിടും പിന്നെ അയിമക്കോട്ട് നോക്കൂല്ല അതൊക്കെയാ റിസ്ക് ഒന്ന് വെള്ളം നനക്കെ..
അതെ നമ്മൾ.. ആഹ്, എല്ലാരും ഓരോരുത്തരു ജീവിത തിരക്കുകളു കൊണ്ട് അങ്ങനെ...
ആഹ അങ്ങനെയൊക്കെ തിരക്കപ്പെടുത്തിട്ട് ചെടികൾ അങ്ങനെ ഉണങ്ങിപ്പോവും
ഉം ശ..
എന്നിട്ട് മോനു കുട്ടി എന്താ പണിയണ്
ഹലോ
കുട്ടി എന്താ പണീയണ്? ഒറങ്ങാ
ഇല്ല
ആഹ് ഓനക്കൊരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ അവനോട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്ക..
ഞാൻ രാവിലെ മഴ പെയ്തപ്പ മഴ കണ്ടപ്പോം അങ്ങനെ മഴ ഇതുവരെ കൊണ്ടിട്ടില്ല അപ്പൊ വെറുതെ. കോട്ടക്കെ ഇട്ടൊന്ന് മഴയത്തൂടെ നടത്തിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ
ആഹ കുട്ട്യേക്ക് പിന്നെ ആക്കാര് ഇഷ്ടല്ലേ മണ്ണു കളിക്കാനും ഇഷ്ടാവും
ആഹ്, മണ്ണ്മണ്ണിലും കുറച്ചു നേരം കളിച്ചു. പിന്നെ മഴ കുറച്ച് കൊണ്ട്
ആഹ് ചെടിയൊക്കെ എടുത്തിട്ട് ഇറക്കിയൊക്ക് ഓൻ വലുതാവുമ്പോൾ കുട്ടി വലുതവുമ്പോ അത്ഒരു കാര്യവും ഓൻക്കിങ്ങനെ കാണുമ്പോ ഒരു സന്തോഷആക്കോള്ളൂ
ചെടികളുണ്ട് കൊറെ ഞാനും കുട്ടിയും കൂടാണ് നനക്കാറും
ആഹ കൂടുവോ ഓൻ?
ഓഹ് കൂടും നൻകാനക്കനല്ല ഇഷ്ട
ആ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ നല്ല ഇഷ്ടമാകവും
കുച്ചു പിടിപ്പിക്കാനായിട്ടില്ല ഞാനും കുട്ടി ഉണ്ടാവാാറുള്ളു പകലൊക്കെ അപ്പൊ ചെറുതായത് കൊണ്ടന്നെ പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനത്തെ തൈകളൊക്കെ
ആഹ ആഹ
കൂടുതലായിട്ടും തെങ്ങാണ്
ആഹ നല്ല തൊടിയ ഉണ്ടാപ്പൊ
ആഹ കൊറച്ചധികം
അങ്ങനെ ഉണ്ടെങ്കിയ ഒരു കാര്യാണ്. പച്ചക്കറികളൾ ഇതൊക്കെ ഞമ്മക്കന്നെ ഉണ്ടാക്കിട്ടേ
ആഹ
ഉ അതൊരു അതെയ
നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കല്ലോ വിഷമൊന്നും ഇല്ലാത്ത
ധൈര്യത്തിൽ കഴിക്ക
ആദ്യം ഞങ്ങൾക്ക് വയലൊക്കെ ഉണ്ടായ സമയത്തൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു
ആഹ
വള്ളേരി പയർ അങ്ങനെ എല്ലാ കൃഷിയും ചെയ്യാറുണ്ടായിരുന്നുപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻറിന്റെ വീട്ടിലെത്തിയപ്പോ
ആഹ അവിടെ നിന്റെ വീട്ടിലാണ അതൊക്കെ ഉള്ളത്?
അല്ല അവിടെ ഹസ്ബൻ്റിൻ്റെ വീട്ടില അപ്പൊ തെങ്ങും മാവും പ്ലാവ് അങ്ങനെത്തെ വൃക്ഷങ്ങളൊക്കെ
അതുകൊണ്ട് നമുക്ക് നമ്മടെ ആവശ്യത്തിന് ഇതിൽമെന്ന് കിട്ടുവല്ലോ അതിന് കൊറച്ച് പൈസ കൊടുക്ക അസുഖം വരുത്തണ്ടല്ലോ അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവോണ്ട് ഉ
പിന്നെ ഇപ്പോ സപ്പോട്ട റംബൂട്ടൻ അങ്ങനത്തെ കുറച്ച് കൈകൾ നട്ടിട്ടുണ്ട്
ആഹ് അതൊക്കെ പിന്നെ ഒരു കാര്യത്തിനാാവും ഒക്കെ വലിയ മരങ്ങള ആവുല്ലോ
കടൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുക്ക് കഴിക്കാലോ പിടിച്ച കിട്ടിയാല
ബൂട്ടാനൊക്കെ നല്ല വിലുണ്ട് കുറച്ച ഉ കഴച്ച തുടങ്ങിയോ
വഴച്ച തുടങ്ങിയിട്ടില്ല അടുത്ത വർഷവുമ്പോത്തേക്ക് ഒന്നര വർഷമാേ ഉള്ളു
അങ്ങനെ റം മ്പൂട്ടാനൊക്കെ പൂവിടുന്ന ടൈം ആണല്ലോ ഇപ്പൊ അത് ഞങ്ങളടെ അടുത്തൊക്കെ ഉണ്ട് ഇ റംപൂട്ടാനും ഇതൊക്കെ ആഹ് ഇവിടെ പിന്നെ അതൊന്നുമല്ല
ഉം എന്നാ നല്ലൊരു പരിസ്ഥിതിന നേരുന്നു
ആ എന്റെ കുട്ടി സ്കൂളട്ട് വരാനായി പിന്നെ വിളിക്ക ഉ